ഏഹ് കേൾക്ണ്ട് രാവിൽത്തെ തെര്ക്കൊക്കെ ഒഴിഞ്ഞാ.
തെരക്ക് ഒയിഞ്ഞോണ്ട്ക്ക്ണോള്ളൂ ഒരാൾ പോയി ഇഞ് ഒരാൾത് ണ്ട് പർഞയ്ക്കാൻ.
എത്രാൾക്കാര്
പിന്നെ രണ്ട്
ഉം വല്യ വല്യതാ
പത് ഒമ്പേലാ.
ഉം
മറ്റഹ് എൽ കെ ജില്.
ആഹ് രണ്ടും ബുദ്ധിമുട്ടുള്ള ടൈമാ.
ഉം അയ്നത് പത്തേ പത്തിനാ വണ്ടി വെര. മറ്റത് ഒമ്പതെ ഇരൂവേന്.
ആഹ് അല്ല എൽ കെ ജി കുട്ട്യാളെ അഹ് മാറ്റിപിടിക് ക്കണം മറ്റാൾക്ക് ട്യൂഷന് ക്ലാസും കാര്യങ്ങളും കൊടുത്തയക്കണം ചോറും കൂട്ടാനൊക്കെ.
ആഹ്
ഉം മയണ്ടൊ അവ്ടെ?
മയല്ല, ഇന്ന് വെയിലാ. അവ്ടെണ്ടായിന്യോ?
ആഹ് ഇന്ന് ബടെ രാവിലെ തൊടങ്ങ്യ ഒരു ചീഞ്ഞ് നിക്കല.
ഏഹ് ഇന്ന് ന്നാ ഇവടെ വെയിലാ. ഇനിപ്പം ഇതാവോ അറീലട്ടോ. മൂടോ അറീല്ല. ഇന്നലിം അതേമാതിര്യെന്ന രാവിലെക്ക ഇങ്ങ മൂടി നിന്നീനി. പിന്നെ അയ്ന്റെടെ വെയിലർച്ചും ചെയ്യും.
ഉം വീട്ട്ലാരെക്കെണ്ട്? ആം. ഇൻക്ക് പോവാന് മോനവ്ടേണ്. എറണാകുളം പഠിക്കാ.
ഏഹ്. പിന്നെ ചോറൊക്കെ, ഒന്നായിട്ട് വെക്കലാ?
ഇക്ക എവിടെണ്?
പോയിണ് പണിക്കോയിണ്.
തന്നെ. ആഹ് ചോറൊക്കെ ഒന്നായിട്ട് വെക്കും. കാരണം ഒരെ രണ്ട് മൂന്നാൾക്കാരെല്ലെ ഒള്ളൂ. ഞാന് ഇക്കിം പിന്നെ എള ഇക്കാന്റെ അഞ്ചനും മാത്രൊള്ളൂ. ഇവര് ചെലപ്പോ ഉച്ചക്ക് രണ്ടാളുണ്ടാവൂല. അപ്പ ഞമ്മള് രണ്ടാള് റൈസ് കുക്കറിലങ്‌ട്ട് ചോറ് വെച്ചാലേ പണി കഴിഞ്ഞ്
ആഹ് അഹ് പെണ്ണ്, ഇക്കാന്റെഞ്ചൻ പെണ്ണെട്ടീല്ല?
ഏഹ് ഇല്ല അയ്ന് ഒര് വയ്യാത്തൊരാളാ.
ഏഹ്
കാലൊണ്ടയ്യാത്ത
ആഹ്
ഇല്ല അത് ഇങ്ങനത്തെ ഒരു സ്ഥാപനത്ത്ക്ക് പോവുണ്ട്
ഏഹ്
അവിടെ അപ്പ ഇപ്പ പോയി ആള് തിങ്കൾ മുതൽ ശനി വരെ പോവും അവിടെ ഫ്രീയാണ് വണ്ടീന്റെ ചെലപ്പം ഞമ്മള് പൈസ ഞമ്മള് കൊടുക്കണം
ഏഹ് അങ്ങനെല്ല പെണ്ണട്ടാനൊന്നും അങ്ങനെപറ്റ് ഇതാവുലേക്കും
എമ്പത് ശതമാനണ്ട് കേട് ബുദ്ധിണ്ട് ബുദ്ധിണ്ട് എൺപത് ശതമാനേ ആൾക്ക് കംപ്ലൈന്റ വരക്കനകീപ്പട്ട്ങ്ങണ്ട് കേടാ വ വാക്കറമ്മ നടക്കും വീൽച്ചേർലൊക്കെ സ്വന്തായിട്ട് ഇരിക്ക ഉര്ട്ടാനുള്ള ദയ് കയ്യിനുള്ള ശേഷി
ഏഹ് അപ്പൊ എൽ എന്തോ ചെയ്തോടുക്കണോ
ഇല്ല ചെയ്യണ്ട ഓൻ ഓന്റെ റൂം നമ്മള അവന്റെ റൂമ്ക്ക് ശല്യം ചെയ്യാഞ്ഞാ മതി ഓന്റെ കുളിയും അവന്റെ കാര്യങ്ങളക് കോൾ ചെയ്ത് അങ്ങട് വന്നിരിക്കും ഡ്രസ് തിരുമ്പാനായിട്ട് നമ്മള് സാദാ സാധാരണ അയൽവാസികൾ കൊടുക്കുമ്പോലെ ഡ്രസ്സ് തിരുമ്പലോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒന്നും ഒരു ബദ്ധിമുട്ടല്ലല്ലോ നമ്മടെ മക്കളുടെ തായ നമ്മൾ ചെയ്യണ്ടേ
ആഹ് അതന്നെ
എല്ലാതാരന്നുംല്ല പിന്നെപ്പീമ്മൊന്നുല്ല്യ ഇല്ല്യ ഉമ്മ ഇരുപത്തി പത്തിരുപത്തഞ്ച് കൊല്ലായി മരിച്ചിട്ട് ഞാൻ വന്ന കാലത്തെ ഇല്ല
ആഹ്
പിന്നെ അവിടുന്ന് കഴിഞ്ഞ് പിന്ന ഇപ്പപ്പ അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞ് മരിച്ചിട്ട്
അത് ശെരി
അങ്ങനെയൊക്കെ തന്നെ കല്യാണക്കാര്യം കൊറെ നോക്കി പക്ഷെ അവന്ക്ക് കിട്ടുന്നില്ല ഇപ്പത്ത രെ ഇവൻ പഠിച്ചിട്ടില്ല ആഹ് ബുദ്ധി നല്ലണ്ട് ആഹ്
എന്റെ മന്ത ബുദ്ധിയ ഇപ്പ എതായാലും പെണ്ണൊക്കെ കെട്ടി
ആഹ് അത് നടക്കണുല്ല കുറെ ഞങ്ങൾ നോക്കി പേപ്പറിലൊക്കെ നോക്കി ഈ കുട്ടിക്കൊരു വിവര നല്ല ബുദ്ധിണ്ട്ടോ നമ്മളെ കായൊക്കെ ബുദ്ധിയുണ്ട് അത് ഒരാള് വന്നാൽ നല്ല ല്ല സമാധാനമാണ് എനിക്ക് സംസാരിക്കാനും ആൾക്കാരോട് പെരുമാറാനൊക്കെ അറിയാ നല്ല സൂപ്പറാ പക്ഷെ വിദ്യാഭ്യാസത്തിന് കുറവ് നല്ലണ്ട് പിന്നെ അവനക്ക്ങ്ങനെ കുറ ച്ചൊരു മടിള്ള ടൈപ്പ
ആഹ് ആഹ് അല്ലാ ദേഷ്യങ്ങ അങ്ങനൊന്നും ഇല്ലല്ലേ
ആക്കണ്ട് അത്യാവശ്യത്തിനുണ്ട് ആക്ക് അതിന്റതായ തിരക്കണ്ട് നന്നായാ ഒന്നും കൊഴപ്പമില്ല ഏറ്റവും കൂടുതൽ സ്നേഹിക്കല് ഞമ്മക്കല്ലേ കിട്ടല്
ആഹ്
ഇതാണ് ഏറ്റവും പെങ്ങമ്മാരക്കായൊക്കെ ഇഷ്ട എന്നെ
ഏഹ്
അപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടല് എനിക്കൊല്ലോ
മോന്റെ ഒരു പങ്ക് ഞമ്മക്ക് കിട്ടല്ലേ ഇല്ല എപ്പളുല്ല എപ്പളുല്ല എടക്കെടക്ക്
ആഹ്
എടക്കൊള്ളൂ അന്നത്തെ അന്നത്തെ ദിവസം പൊള്ളേ അന്നത്തെ ഫുള്ള് പിന്നെ വെക്ക് നോക്കാ തോന്നല മെയി ഒരു ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിൽന് പി ൻ മെയിൻറ ആക്കാ തന്നില്ല പി ഞ ക്കെ പാവുന്നന്ന് പിന്നെ ആദ്യ ചെല്ലും എന്താ കാറ്റാ സ്വാഭാവികല്ല നമ്മളെ പോലെ പുറത്തിറങ്ങാൻ നമക്ക് ദേഷം പിടിച്ച് നമുക്ക ട്ക്കേലും പോവാം
അതല്ല അല്ലാതെ ആ ഓന് പിന്നെ അങ്ങനെ നടക്കാൻ കഴിയാത്ത ത്തോണ്ട് പിന്നെ അങ്ങനെ മണ്ട്യന്ന കാട്ട അതൊന്നുമല്ലല്ലേ ഏഹ്
പാവാണ് പക്ഷെ ആൾക്കായിട്ടുള്ള ദേഷ്യം പിന്നെ നാവിനു
ആഹ് ആഹ്
പിന്നെ നമ്മള അതിന്റേതായിട്ടുള്ള മൈന്ഡന് എടുക്കുമ്പോ കുഴപ്പല്ല
ആഹ് ശരി
രണ്ട് പങ്ങന്മാരാണ് രണ്ടാളും കല്ല്യാണം കഴിച്ചതാണ്
ഏഹ്
പിന്നെ അവരെ പിന്നെ ബദ്ധിമാൻ പിന്നെ എടെന്തൊക്കെ ബുദ്ധിമുണ്ടെങ്കിലുംവിടെീട് പണിയൊക്കെ ഉണ്ടായിട്ട് ആള് അങ്ങോട്ട് പോയില്ല ഞാൻ എന്റെറെപ്പടെ വീട് വീട നിരം പണിയൊക്കെ നന്നാക്കുമ്പോളേ ഞങ്ങള് ഇതായിരുന്നു അപ്പൊ ഇക്ക് ഞാനും ഉള്ളയിരുന്നു അപ്പൊ അവഓനോട് അവന പേരെ പൊളിച്ച ച്ചിട്ട നോൻകവാറത് റൂം ആണല്ലോ അ പിന്നെ മേലൊക്കെ ഇരുന്നു ഞങ്ങ ഉണ്ട നിന്നിന്നത് മേലൊക്കെ ഉണ്ട് അപ്പോ ഇവനോട് ഞങ്ങൾ പറഞ്ഞി പെങ്ങമാരോട് പോവാന് പെങ്ങമ്മാര് രണ്ടാളും ഒറ്റക്കാണ് ഏയ് ഞാൻ പോവുല നിക്ക് ഞാൻ പോവൂല ഇക്ക് ഇങ്ങളെടുത്ത് നിന്നാൽ മതിയായിരുന്നു ആഹ് ആഹ് ഇല്ലില്ല അല്ലാഹ് ഓലി വന്ന് കൊണ്ടപോനൊക്കെ വന്ന് വണ്ടി് മേ അവിടെ മാർബിൾ ആകുമ്പോ നമ്മള് പൊളിച്ചിടുമ്പോള് ബുദ്ധിമുട്ടണല്ല
ആഹ് ആഹ്
ആഹ് എന്നിട്ട് ഞാനെന്ത് ചെയ്ത് അങ്ങനെ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് നിബന്ദിച്ച് നമുക്ക്ണ്ട അയക്കാ പറ്റില്ലല്ലോം മോശ വെയ്യാൽ രാളല്ലേ പിന്നെ പണിക്കാര് പിന്നെ കണ്ടന്നിട്ട് ഞാാന് രണ്ട് മൂന്ന് മാസത്തോളം ഓന് മേലന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ ഹെല്പ് ചെയ്തിട്ട് താഴത്ത് ബാത്റൂം തന്നെ മേലത്ത ഉപയോഗിക്കൂില്ല വാശി ഏതാലും അങ്ങനത്തെ ബുദ്ധിമുട്ടക്ക ഒന്ന് തീർന്ന് അൽഹംദുലില്ലാഹ് അതന്നെ നമ്മെ മക്കളെക്കായ ചിലപ്പോ സ്നേഹിക്ക കാദാ ഓടി പറഞ്ഞ അതിന്റെറെന്നെ കൂലിട്ട്
അതന്നെ
പറ ഏടെെങ്കില ഞാനൊക്കെ നേരം വൈകിയ വണ്ടിമ പോണ ഒരാളാണ് അപ്പ ഇന്റെ ഇമ്മാന്റടുത്തൊക്കെ പോയി ചിലപ്പോം നേരം വൈകിയിട്ടുണ്ടെങ്കിൽ ആൾ ആടെ വണ്ടി ഇങ്ങനെ നമ്മള് മക്കള് എന്താ പോലെ നമ്മള മാറി നോക്കിക്കൂലെ അതേപോലെ വലായ്മ നോക്കിയിരിക്കുംണ്ട് ടെൻഷനാണ് കെടെ വരുമ്പോഴത്തിന് അപ്പോൾ കാര്യമായിട്ട് നോക്കുന്ന ആള ഞാനല്ലേ അതാണ് അവിടെ പോയാല അവിടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ പോവുമ്പോൾ പെങ്ങമാര പേരൊന്നും കൊടുക്കൂല്ല ഇന്റെ പേരൊണ് കൊടുക്ക ആഹ് താത്ത വരും എന്ത്‌ണ്ടെ ഏയ് ഞാൻ പോക്കില്ല അങ്ങനെ പോക്കില്ല
ഒന്ന് രാവിലെ ഒന്ന് വൈന്നേരം പോലേക്കോ
ഞാൻ പോകും ഇവിടെ ഇത്താത്താര് വെരുമ്പള് നിക്കാൻ പോവാന്നല്ലാതെ അങ്ങനെ ആണ്ട്
ആഹ് അപ്പൊ ഇങ്ങക്ക് ഒരാളാ
ഇനിക്കൊരു മോനാ ഓൻ എറണാകുളം പഠിക്കാ ബി സി എക്ക്
അത് ശരി
ഉം പിന്നെ മക്കളാ പിന്നെ ഞമ്മള് എ ഞമ്മള് പോയിട്ടുണ്ടെങ്കിലേ അവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ
ആഹ് അതന്നെ ഇങ്ങളാദ്യേ പോക്ക്ണ്ടാവൂലാല്ലേ അപ്പൊ പറഞ്ഞാണ്ട്
പിന്നെ ഞാന് എപ്പളേലും പെരുന്നാക്ക് ചെലപ്പോ ഒരു പൂതി ഇണ്ടെങ്കില് നിക്കാൻ പോവാൻ പൂതിണ്ടെങ്കി ഞാൻ എന്ത്‌ ചെയ്യും വൈകുന്നേരം ചായപ്പൊടി ഓൻ വന്ന് ഓര് ഈ രാവിലെ പോയാ വെയ്കുന്നേ രാവിലെ എട്ടരയ്ക്ക് ഒൻപതണിക്കും പോയാല് രാ വെയ്കുന്നേരം ഒര് എട്ട് വൈകുന്നേരം ആറ് മണി അഞ്ചരക്കെ ആകും അപ്പോ ചായ കിട്ടണം ഓനിക്ക്
ആഹ് അല്ല ഇങ്ങള് പോകുമ്പോ മറ്റ് ഓല് വന്ന് നിക്കാൻ പറ്റൂലായിക്കും പെങ്ങന്മാര്
ഇല്ല ഓല് വെരുമ്പം പാവല്ലേ ഉമ്മാരെ സാഹചര്യം പിന്നെ ഞാനി ഇക്കൊരു രസാണ് ഓര് ഞങ്ങ ഞങ്ങളെ കുടുംബത്തിക്കൊക്കെ പോവും
ഏഹ്
അപ്പ ഇൻ്റെ ഉമ്മ പറയും ആദ്യാ കാര്യായിറ്റ് വരാൻളള ഓലെ വീടാവിടെ പക്ഷെ ഓല് വെരുമ്പോ ഞാൻ പോവൂലാ ഓരു നിക്കോല്ല ഓല് നിക്ക് ആഹ് ഞാൻ പോയാ ഓല് പോവും
ഏഹ്
ആഹ് പിന്നെ ഓല് ഇങ്ങനെ വർത്താനം പിന്നെ ഞാനാവുമ്പം നമ്മളെ എല്ലാ കുടുംബത്തേക്കും പോവാനും കൊഴപ്പല്ലല്ലോ ഇവിടെന്ന് ബോറടിയൊന്നും ഇണ്ടാവില്ല അത് പിന്നെ ഒരു പോയേൻ്റെ ശേഷം ഞാന് ഇവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വെയ്കുന്നേര ചായ വരെ കൊണ്ടോയി കൊടുത്ത് ഓൻ വന്നിട്ട് പോവും പിന്നെ രാവിലെ
അങ്ങനെ പോവലേയ്ക്കൂലേ? അങ്ങനെ പോവലാ? ഉം
അതാവുമ്പോ നമ്മക്ക് വണ്ടിണ്ടാവുമ്പോ സുഖാണല്ലോ നിക്ക്ണത് വെറുതെ നമ്മളെ മനസ്സമാധാനം ഇണ്ടാവൂല്ല രാത്രി സമയായ സമയായ സമയായന്ന് ചോയ്ച്ച്കാണ്ടിരിക്കും ഒരു മനസ്സമാധാനന്ന് പറഞ്ഞത് ഇണ്ടാവൂല ഇവടെ എത്തണത് വരെ അതാണ് അവസ്ഥ പിന്നെ വേം വിചാരിക്കും, പിന്നെ എല്ലാരും കൂടി കൂടുമ്പോ രസാണല്ലോ പോക്ക്
ഓഹ് അവന് കല്യാ പെണ്ണെട്ടാൻ അങ്ങനെയൊക്കെ പൂതിണ്ടോ? കെട്ടണന്നൊക്കെണ്ടോ?
നല്ല ആഗ്രഹണ്ട് പക്ഷേ, ഓൻകേയ്റ്റ്ള്ള ഡിമാൻഡോക്കെ കൊറച്ച്ണ്ട്ട്ടാ
അത് എന്താ ഡിമാൻഡ്?
നല്ല ഡിമാൻഡാ ഓന് പ്രായം നാല്പത്തിരണ്ട് വയസ്സ്ണ്ട് അവിടെള്ളോരു പറഞ്ഞാട്ടാ കൗൺസിലെയ്യുന്നെ അവിടെ കൗൺസിലറും ഒക്കെണ്ട്
ആഹ്
അപ്പ അവിടെള്ളോര് പറഞ്ഞതാണ് കൗൺസിൽ ചെയ്തിട്ട് ഇന്നോടും വെറുതെങ്ങനെ ഇരിക്കുമ്പോ അത് നമ്മള് ഈ പക്ക് പക്വത ഓൻക്ക് വയ്യാത്ത ഒരാളല്ലേ അപ്പോ കൊറച്ചൊക്കെ ഒരു പക്വത ഇള്ളത് ഒന്ന് കല്യാണം കയിച്ച് ഒഴിവാക്കിയതൊക്കെ ഇണ്ടാവല്ലോ
ആഹ് ആഹ്
കൊറച്ച് പ്രായള്ളത് ഞങ്ങളങ്ങനെ നോക്കാനാണ് അത്യാവശ്യം മുതലൊക്കെ ഇണ്ടോര്ക്ക് ആ ഒൻക്ക് അത്യാവശം മുതലൊക്കെ ഇണ്ട് അപ്പോ ഞങ്ങൾ വിചാരിക്കണത് അപ്പൊ ഓൻ പറഞ്ഞ് ൻക്ക് സെക്കനൻഡ് വേണ്ടാന്ന്
ചാക്കൻ ഹള്ളാ
രണ്ടാമത്തെ ഓപ്ഷന് ക്ക് അത്യാവശ്യം കാണാൻ ഭംഗിയാണംന്ന് പിന്നെ ഇൻക്ക് പത്തിരുപത് വയസിനുള്ളിൽ കിട്ടണംന്ന്
ഇപ്പത്ര വയസായി ഏഹ്
ൻക്ക് വാണ്ടാന്ന് കെട്ടില്ലേലും കൊഴപ്പല്ലാന്ന് അപ്പൊ ആൾക്ക് താല്പര്യല്ല പക്ഷെ കുട്ട്യാൾ നന്നാവണ്ടേന്ന് അതാ പറഞ്ഞെ ആഹ് അതാ പറഞ്ഞെ നമ്മളക്കതെ ബുദ്ധിയാണ് അപ്പോ ഞാരു ഡിമാൻഡ് വെച്ച് എന്തെങ്കിലും ചെറുതായിട്ട് ഒരു കോറങ്ങേട് ഉള്ള വാണം ഇന്നാലെ ഇബടെ വന്ന് നി നിക്കാൻ പറ്റള്ളൂ പെണ്ണ്ങ്ങൾക്കേ
ആഹ് അതന്നെ അപ്പൊ ഓൻ ത്താ പറീണേ അങ്ങനെ പറഞ്ഞപ്പോ
നിങ്ങ
ഏഹ് നല്ല പാഗണ്ട്
അല്ല പറയണ്ടേ കാര്യം കല്യാണം കഴിപ്പിക്കാൻ ആഹ് ഓക്കെ അള്ളാഹ്